ഹലോ
സുഖവാണോ
ആ സുഖവാണ് മം അപ്പം ഇല്ലേ
ആ
ആ കപ്പേ തനല്ലേ പറയുന്നേ
കപ്പ ആഹ് കപ്പാന്ന് പറയും ചീനീന്ന് പറയും
ഉം അപ്പൊ ഞാൻ കപ്പയുടെ ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ.
പറഞ്ഞോ.
ആഹ് ഈ കപ്പ മറ്റേ നമ്മള് പുഴുങ്ങത്തില്ലേ
ആഹ്
ഉം പുഴുങ്ങി കഴിയുമ്പോ നമ്മള് തലേ ദിവസത്തെ മീൻകറിയാണെങ്കി അത്രയും നല്ലത്.
ആഹ് തലൊ സ്‌ തലൊ ദിവസം നമ്മള് വെച്ച മീൻകറി ആയിരിക്കണം.
ആഹ് തലേദിവസം ഈ ആഹ് ചാള മത്തി അതില്ലേ അതാണ് ഇവിടെ ഞങ്ങള് ഉപയോഗിക്കുന്നത്. വേറൊന്നും അങ്ങനെ നോക്കിട്ടില്ല അപ്പൊ ആ മീനി ഇന്റെ കറി ഉണ്ടെങ്കി അതിനകത്ത് ഈ കപ്പയില്ലേ കപ്പയിട്ട് കൊഴയ്ക്കും
ഉം
കൊഴച്ച്കഴിഞ്ഞിട്ട് അണ്ണാ ചിരി എണ്ണ ചൂടാക്കി കപ്പ പുഴുങ്ങീട്ടായിരിക്കും കൊഴയ്ക്കുന്നത്
ചക്ക ആഹ് കപ്പ പുഴുങ്ങിട്ട്
ഈ മീൻകറിയിലിട്ട് ആ ഇതാക്കും അത് കഴിഞ്ഞിട്ട് ഏഹ് വേറൊരു പാത്രത്തില് എണ്ണ ചൂടാക്കും
ഉം
എന്നിട്ട് കടുക് ആ കടുക് വറുത്തിട്ട് പിന്നെ വേപ്പില്ല ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇല്ലേ വേണോങ്കി ഇടാ വേണോങ്കി ഇടാം അതൊക്കെ എന്നിട്ട് ഈ കപ്പയും മീനുമായിട്ട്ള്ള ആ ഇതുണ്ടല്ലോ എടുത്ത് പിന്നെ ഇട്ടിട്ട് ഇച്ചിരി വേപ്പിലയും പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് എഹ് എളക്കും
ഉം
നല്ല ടേസ്റ്റാ
ആഹ് ഞാൻ വെച്ചിട്ടില്ലാ അങ്ങ പക്ഷെ അണെങ്കി ചീ അല്ലാതെ കഴിച്ചിട്ടുണ്ട് കപ്പ ബിരിയാണിന്ന് പറയുന്നേ അത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുന്നെ
തൈറോയിഡൊക്കെ മാറിക്കഴിയുമ്പോ ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണെട്ടോ
ആ തൊക്കെ ഇത് ഇത് ചെയ്ത് നോക്കാം ഒരു വട്ടം എങ്ങനെ ഉണ്ടെന്ന് നോക്കാ തലേ തലേദ്വസം വാങ്ങിച്ച് വെക്ക മീൻകറി വെക്കണം
അല്ലേലും കുഴപ്പവില്ല അല്ലെങ്കിലും ജസ്റ്റ് മീന് ഇട്ട് വെച്ചാലും കുഴപ്പവില്ല യൂട്യൂബില് റെസിപ്പി കാണും
ആഹ് ഓക്കെ
ഉം നല്ല ടെസ്റ്റാണ് ഇനി ഓരോര്ത്തര്ടെ ടേസ്റ്റ് ഡിഫ്‌റന്റാണല്ലൊ അതോണ്ട് അർഞ്ഞൂടെന്
ഇപ്പ ഇപ്പ നമ്മള് പണ്ടത്തെ കൂട്ടല്ലല്ലൊ ഓരോ എനിക്കെന്നെണെങ്കി ഈ ബിരിയാണി ഉണ്ടാക്കാ അറിയില്ല സാധാ ചിക്കൻ ബിരിയാണി ആയാലും എന്താ ഞാന് ഈ യു യുറ്റൂബ് നോക്കി പഠിച്ച് ഇപ്പം സ്ഥിരം ചെയ്യും ഹേ ബിരിയാണി ഫ്രൈഡ് റൈസ് ചെയ്യും പക്ഷെ ബിരിയാണി എല്ലെടെ ഇതില്ല ന്നാലും
പക്ഷേ നമ്മളിപ്പം നമ്മള് നമ്മളിപ്പ വിചാരിക്കും ബിരിയാണി ഭയങ്കര പാടാന്ന്
അതെ അതെ ഞാൻ കുക്കർൽ കുക്കർലാ ബിരിയാണി വെക്കാറുള്ളത്
ആഹ് നമ്മളുണ്ടാക്കാതിരിക്കും പക്ഷേ തോന്ന് ഉണ്ടാക്കി തൊടങ്ങിക്കഴിഞാ നമ്മള് പാടാന്ന് വിചാരിച്ചിരിക്ക്ന്ന പ പല കാര്യങ്ങളും ഭയങ്കര എളുപ്പവായിരിക്കും
അതെ അതെ
ഉം
ഞാനാവി ഞാനാ ത്തില്ലാന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ചെയ്തപ്പൊ സൂപ്പറായിരുന്നു പിന്നെ വല്യ കൊഴപ്പല്ല ഇപ്പം ഒരുമാരി ആദ്യം ഫോണ് കണ്ട് ചെയ്തെങ്കില് ഇപ്പം അല്ലാതെ നോ അല്ലാതെ ഒരു ഒരു ഊഹണ്ടല്ലൊ ചെയ്ത് ഇങ്ങനെക്കായിരുന്നു ചെയ്തെന്ന്ള്ള ഊഹം വെച്ച് അങ്ങ് ചെയ്യും കൊഴപ്പല്ല
എന്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കെ എന്റെ അമ്മ ബിരിയാണി ഉണ്ടാക്ക്ന്നത് റൈസ് സപ്പ്റേറ്റുണ്ടാക്കും കറിയും അപ്പൊ അതാ നമ്മളീ വീട്ട്ലൊക്കെ ബിരിയാണിയൊന്നും ഉണ്ടാക്ക ആദ്യൊക്കെ കഴിച്ചോണ്ട്ര്ന്നെ അതായിരുന്നു
കുട്ടികൾക്കൊക്കെ ആണെങ്കിലാണെങ്കി ഈ ചോറിനോട് വല്യ താല്പര്യല്ല പക്ഷെ ഇങ്ങനുള്ള കാര്യങ്ങള് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഭയ ഭയങ്കര ഇഷ്ടാ
അത് അപ്പൊ അത് ഴിഞ്ഞപ്പൊഴത്തെക്കാണെങ്കില് ഞാൻ ഒ ഒരു ദിവസം വീട്ട്ല് ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്നും പറണ് സാനങ്ങളൊക്കെ വാങ്ങിച്ചപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി പഷെ അത്യാവശ്യം കൊള്ള ഇങ്ങനെ ഓവറായിട്ട് ഞാ പറയുന്നില്ല കാരണം ഞാൻ അത്ര വല്യ നല്ല ഷെഫൊന്നല്ല ആഹ് അതെന്ത് വരയുവ ഞാൻ വല്തായിട്ട് കുക്കീത് ഇങ്ങനെ വല്യ ആതൊന്നും ഇല്ല പഷെ ഉണ്ടാക്കുന്നതൊക്കെ അത്യാവശ്യം കഴിക്കാൻ പറ്റും കളയേണ്ടി വരത്തില്ല
ഉം അതാന് നമുക്കിഷ്ടം നമ്മളിപ്പ നമ്മള് ഒരു സാധനം ഒണ്ടാക്കി കഴിഞ്ഞ്ഴിഞ ഞാത് കൊള്ളാതിരിക്കരുത്
പഷെ എനിക്ക് ചിലവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്ഞാൻ ചിലവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ഇപ്പം കുക്കിംഗ് ഇഷ്ടവല്ല എനിക്ക് കുക്കിംങ് ഇഷ്ടല്ല അത്ഷ്ടവല്ല അങ്ങനെയൊക്കെ പറയത്തില്ലെ പഷെ അതൊക്കെ ഓരോര്ത്തര്ടെ പേഴ്സണൽ ചോയ്സ് ആണ് പഷെ എനിക്ക് കു ങ് ക്ലീനിങ് ഒക്കെ ഭയങ്കരിഷ്ടവ
കുക്കീ പഷെ പഷെ കൊള്ളത്തില്ലെന്ന് മാത്രം പറയരുത് അത് മാത്രം ഇഷ്ടവല്ല
കൂട്ടാ അത്യാവശ്യം ഒണ്ടാക്കും ഒണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാൻ പ ഓവർ ആയിട്ട് പറയ്ന്നില്ല ആരും എന്ത കളയത്തില്ല തിന്നും കഴിക്കും കാരണം നമുക്ക്റിയത് നമ്മള് ഇങ്ങനെ അത്യാവശ്യം നമ്മള് കണ്ടല്ലെ വളര്ന്ന് ഇതൊക്കെ ഇട്ടാ ടേസ്റ്റ് ഇണ്ടാകും ഉപ്പ് ഇത്രേ വാങ്ങിക്കെണ്ടത് മൊളക് ഇത്രേ വാങ്ങിക്കെണ്ടത് എന്നൊക്കെ നമ്മള് അത്യാവശ്യം കണ്ടല്ലെ വളരുന്ന അതുകൊണ്ടങ്ങനെ അതറിയാ അതോണ്ട് ഓവറായിട്ട് ഇട്ട് ചളവാക്ക്
കൺ കാൺ നമ്മള് ഈ എനിക്ക് ഒന്നും അറിയില്ല ഇവടെ കണ്ട്, കണ്ട് കണ്ട് പഠിച്ചു ഇപ്പൊ ഒരു മാതിരി ഇക്ക്
നല്ല രീതില് ചെയ്യുന്നെന്ന് പ്രതീക്ഷിക്ക്ന്നു.
ഇവടെ എന്റെ ചേച്ചിക്ക് കുക്കിങ് ഇഷ്ടെല്ല.
ആദ്യം പാചകം വലിയ ഇഷ്ടോന്നല്ല എന്നാലും
അപ്പൊ ചേച്ചി ക്ലീനിങ് ചെയും, ഞാൻ കു ക്കേ മനസ് ലായോ, ചേച്ചി ക്ലീൻ ചെയ്യും ഞാൻ കുക്കെയ്യും, ചേച്ചി ക്ലീൻചെയ്യും.
രണ്ട് പേര് ഉണ്ടെങ്കി കൊഴപ്പല്ല നമുക്ക്. രണ്ടു പേരുണ്ടെങ്കി അടുക്കളെ പാചകം ചെയ്യാൻ രണ്ടുപേരുണ്ടെങ്കി ഓക്കെ കൊഴപ്പല്ല. ബോറടിക്കാതെ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും, സംസാരിച്ചായാലും ആ സ തന്നെ അടുക്കളെ നിന്ന് പരിപാലിക്കുമ്പോൾ ആഹാരൊക്കെ ഉണ്ടാക്കുമ്പോഏതാണ്ട് പോലാ.
എനിക്ക് പക്ഷെ എന്ത ഇഷ്ടവാ, എനിക്ക് ഒറ്റക്ക് ഇങ്ങനെ ഒറ്റക്ക്, താമസിക്കുന്നതും ഒ
ആ എനിക്ക് ഭയങ്കര താമസാ, ഫുഡ് ഉണ്ടാക്കൻ ഭയങ്കര താമസാ
ആ ഈ കട്ട് ചെയ്യാനൊക്കെ താമസമാണോ
ആ ആ അത് തന്നെ മീ മീന കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര
വെടിനറി ഇല്ലാട്ടോ
യ
ആ എനിക്ക് എന്തോ ഒരു ഉ ഞാൻ ഈ ചെയ്ത ശരിയാടവത്തില്ല മീൻ കട്ടിൻ ലപ്പോ
ഇപ്പൊ ഇപ്പ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യ കട്ട് ചെയ്യേണ്ട കാര്യ ഇല്ല ഇപ്പം ഇപ്പ നമ്മള് കടയിൽ തന്നെ വാങ്ങിച്ചല് ഏത് മീനായയാലും കട്ട് ചെയ്ത് വരും കുഞ്ഞ് ചൂടെടെ മീ ചൂട വരെ നെത്തോലി വരെ തല വര കളഞ്ഞു കൊണ്ടുത്തരുന്ന ഇതൊണ്ടിപ്പൊ അത് കൊണ്ട് വെട്ടണ്ടയും കാര്യ ഇല്ല
നത്തോലി കൊഴുവ
ആ എല്ലാം വെട്ടിക്കൊണ്ടുവരും
ഉം, ഇവിടെ വെട്ടി വാങ്ങിക്കത്തില്ല
ഇവിടെ വെട്ടി വാങ്ങിക്കും, ചില ന ചില മീനുകൾ ഇവിടെ വെട്ടത്തില്ല. അന്നേരം അവിടുന്ന് വെട്ടിക്കൊണ്ട് വരും, മങ്കട അങ്ങനെയുള്ള മീനൊക്കെ. ഉണ്ടല്ലോ ചില, ചില മീനുകൾ പാടുള്ള മീനമുണ്ട് വെട്ടാൻ. ആ മീന കെ വെട്ടിക്കൊണ്ടു വരും
ഇത് മിക്ക മീനും എന്താ ആരെങ്കിലും ഇപ്പൊ ചാള കൊഴുവ ആ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു മീനക്കയില്ലേ.
അതെ, ഉം
അതൊക്കെ ചേച്ചി വെട്ടിത്തരും, ഞാൻ ക്ലീൻ ചെയ്യും അമ്മ കറി വെയ്ച്ചും. അങ്ങനെ ഒരു പാട്ണർഷിപ്പില ഞങ്ങടെ വീട് പൊക്കൊണ്ടിരിക്കുന്നെ.
ഉം, പരസ്പര സഹായം
ആ ഞൻ എന്താ പറയാ മൂന്നു പേരും ഓരോരോ കാര്യങ്ങളായിട്ട് ബിസി ആണല്ലോ. ജോലി പഠിത്തം അപ്പ എല്ലാരും ടയേർഡ് ആയിട്ട് വരുന്ന അല്ലേ
അതെ
പെട്ടെന്ന് പണി തീരണം എങ്കി എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നാലെ അച്ഛനും ചെയ്യൂട്ടോ, അച്ഛനും ഇപ്പൊ പച്ചക്കറി എന്തെങ്കിലും ആണെ അച്ഛൻ അരിയും
ഉം
പച്ചക്കറിയും പിന്നെ ഏ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയില്ലേ കക്ക കക്ക കക്കയിറച്ചി അറിയാവോ
എന്തുവാ കേട്ടില്ല
കക്കയിറച്ചി അറിയാവോ
കക്കയിറച്ചി ആ
അതൊക്കെ അച്ഛൻ വെയ്ക്കും
ഇവിടെക്കെയാണെങ്കിൽ കക്കയിറച്ചി നമ്മള് ഇവിടെ നിങ്ങളൊക്ക കക്കയോടെ ഫുൾ ആയിട്ട് കൊണ്ടുവരികവാണ അതോ കക്ക ഇറച്ചി മാത്രമായിട്ട് കൊണ്ടിരുന്നാണോ ചെയ്യുന്നേ
ഇറച്ചി മാത്രമായിട്ട്
ആ ഇവിടെ ഇറച്ചി മാത്രമായിട്ടക്ക ചിലടുത്തൊക്കെ കക്ക നമ്മൾ അല്ലാതെ ചെയ്യണം നമ്മൾ ചെയ കക്ക മൊത്തമായിട്ട് വാങ്ങിച്ചുകൊണ്ട വരുത്തല്ലോ അതൊരു പാടാ അല്ലാ ക കക്കയിറച്ചി കഴിഞ്ഞാ അത് വൃത്തിയാക്കിയാൽ മതിയല്ലേ നമുക്ക് കക്ക ഇറച്ചി മാത്രമാണ്ട കൊണ്ടിരുമ്പോ ഉ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ കക്ക ഇറച്ചി കക്ക ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാറില്ല കൂടുതല് ഗ്യാസാണ് എല്ലാർക്കും ഗ്യാസ് കാരണം വാങ്ങാറില്ല ഇത്
പ്പറത്തരു ചേട്ടൻ കക്ക വിൽക്കും ഇറച്ചി അപ്പൊ നമ്മൾ വാങ്ങിച്ചു ണ്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലേ വാങ്ങിക്കാറുണ്ട് എനിക്കിഷ്ടല്ല
ആ ഞങ്ങള് കഴിക്കും പക്ഷെ ഇവിടെ ചിലർക്കൊക്കെ ഗ്യാസ് ഉള്ളണ്ട് അത് ചെത അങ്ങനെ വാങ്ങാറില്ല പൊതുവേ
ഉം
അങ്ങനെ ഇടയ്ക്ക് പിന്നെ കൊ പിള്ള കുഞ്ഞിന് വേണ്ടിയൊണ്ട് പിന്നെ വാങ്ങിക്കും
ആഹ അച്ഛനും അമ്മയും ചേച്ചിയും കഴിക്കും പിന്നെ എനിക്ക് ചെറുതായിട്ട് കാഴ്ചക്കുറവുണ്ട് അപ്പൊ എനിക്ക് വാങ്ങിക്കും ഈ കക്കയിറച്ചി നല്ലയാണല്ലോ
ആഹ്
ഉം
എല എലവർഗ്ഗങ്ങൾ കഴി ക്കണം നമ്മള് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കാത്തോണ്ടെങ്കും നമുക്ക് ഏറ്റവും പ്രശനം ഉണ്ടാവുന്നത് ഇ ല വർഗ്ഗങ്ങൾ കഴിക്കാണെങ്കിൽ നല്ലതാ ഇവിടെ ഒരു ഇലയുണ്ട് പക്ഷെ അത് നല്ലതാട്ടോ കാഴ്ചക്ക് അവിടെ ഒരു സ്ഥ ഒരു ഇല ഉണ്ട് പക്ഷെ അതാണെങ്കി കഴിക്കുന്ന നല്ലതാന്നാ പറയേ കാഴ്ച കിട്ടുമെന്ന പറയുന്ന
എന്തോ
ഒരു ഇവിടെ ഒരു ച ഒരു ചീരയുണ്ട് ഇവിടെ
ആഹ
പക്ഷെ ആ ചീര കഴിച്ചാല് നല്ലതാ
എനിക്ക് ചീര ഭയങ്കര ഇഷ്ടാ പക്ഷെ ഇവിടൊന്നും കിട്ടാനില്ല
ആഹ് ഇവിടെ ഒരു ചില ചീര ആ വീട്ടിൽ വളർ ഉ വളർത്തുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഇനി ഒന്ന് കിട്ടാൻ കാര് കാര്യ വെച്ചാൽ മഴയായോണ്ടേ ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എം ഉണ്ടായാലും പനലായിപ്പോ അഴുകി വേറെ രീതിയാവും ഒരിക്കലും നല്ലതാവത്തില്ല മഴ ഇപ്പൊ നമ്മള് ഇപ്പ മഴയുടെ കൂടുതൽ സമയല്ലേ അതുകൊണ്ട് നട്ടതെല്ലാം പോവുകയും ചെയ്യും അതുമല്ല മഴയ ആഹ തെ ഹലോ
ആ ഹലോ
ശരി ശരി ശരി
ആഹ്